ഹലോ.
ആഹ് ന്തൊക്കെണ്ട്.
ഓ നല്ലത് സുഖംതന്നാണ്.
ഉം പണ്യൊക്കയ്ഞ്ഞോ.
ആഹ് പണി ഏകദേശൊക്കായി. ഉം ചോർനുള്ള വെള്ളം വെച്ചിണ് രാവിൽത്തെ ദോശന്റെ പണിങ്ങനെ നട്ന്നോണ്ട് ന ക്ക്ന്ന്ണ്ട് പിന്നെ കറിയായി അങ്ങനെ ഓരോന്നോരോന്ന്.
ഹലോ അആ ഉച്ചയ്ക്ക്ള്ള കറി ആയോ.
ആവ്. ചകതെ ഇന്ന് വേഗ അ പിന്നെ നേര്ത്തണ്ടായ്റ്റ്.
അടെ ചായുടി തക്
പിന്നെ എന്തെല്ലാം ഇന്നത്തട മഴ.
ഇന്ന് നല്ല വെയ്ലാണ്.
ആ വടി അങ്ങൻതന്നെ നല്ല വെയിലാ അതുകൊണ്ട് വേഗല ക്കാൻള്ളതൊക്കെ വേഗം മെഷീൻലെട്ത്ത്ട്ട് ന്നാ പിന്ന വേം ണ്ടൊൺങ്ങി കിട്ടിക്കോളു ചാരിച്ച്
ആഹ് തെ
ഞാനു അങ്ങനന്നെ വേം മെയിലുള്ളോണ്ട് അൽക്കാ ഒരുങ്ങട്ടെ യാര്ച്ച് ആഹ് ചായൊടി കയിഞ്ഞിറ്റില്ല
ആഹ് ആ സ്കൂൾ ല്ല്യാത്തനോണ്ട് പിന്നെ
സ്കൂൾല്ലാത്തോണ്ട് ചായൊടി ഒക്ക നേരം വൈകു
ആഹ് അതെന്നെ ഉ പിന്നെ രാവിൽത്തേക്കിന്നത് വേണം അങ്ങൻത്ത ന്തേലുണ്ടോ? എല്ലതും ണ്ടാക്കോ? ദോശെ എൻ പത്തിരിയൊക്ക ണ്ടാക്കോ?
ആഹ് എല്ലതു ണ്ടാക്കു
പിന്നെ ഏ എങ്ങനാ മക്കക്ക് ഏ പാസന്തെലും ൺ ഒന്ന് ആയറ് സ്കൂളില്ല ട്യൂഷനോ അല്ലെങ്കില് മദ്രസോ അനെന്തേലു
ആഹ് മദ്‌റസ്ണ്ട് മദ്‌റസ് വ്ട്ടൊക്കെല്ലാരും വന്ന്ണ്
വന്ന്ല്ലേ ഏ ആഹ്
ഉം
ന്റ ചെറ്ത് വന്നിട്ടില്ല ഓനെ മോന് നാല്ലാണ് ഒ ഓനിക്ക് ഒമ്പതരാകും വ്ടാന്
ഏഹ് ഞാന് ത് വേ പോലെ പുട്ടാട് ണ്ടാക്ക്യത് പുട്ട്
ആ ആഹ്
പുട്ട്ക്ക് പാ
എആഹ് അതൊണ്ട് പിന്നെ ഹെ കറീന്റാവശ്യല്ല വടെ ഞമ്മക്ക് പഴം പ റ്റൂല എല്ലാര്ക്കും നല്ല മൊളകിട്ട നല്ല കറി വേണം പുട്ടിലേക്ക് അല്ലെങ്കി പിന്നെ ആ വേണം മീങ്കറി ആയാലും വേണ്ടീല ചിക് ക്കനായാലും വേണ്ടീല അങ്ങനെ നല്ല മൊളകിട്ട കറി വേണം മോ വല്ല്യ മൊ മോൻ ക്ക്‌ വല്ല്യോൻക്കതാണ്ഷ്ടം അയ്ന് വേണ്ടിട്ട് ഭർത്താവിനാണെങ്കില് ആണ് നല്ല ചെറുബയറോ അങ്ങനത്തെന്തെങ്കിലു
ആഹ് വട മോക്കൊക്കങ്ങന മൊളകിട്ട കറിയാഷ്ടം
ആഹ്
ഓക്ക് ന്തായാലും കോയി ചിക്കനായാലു
ആഹ് അതെ ഓര്ക്കൊക്കെ അങ്ങൻ തന്നെ സ് കൂൾലാത ദിവസം മീന് അങ്ങനത്തൊന്നും പറ്റൂലായ്നു അത് അങ്ങൻത്തൊക്കൊര് താണ്
ആഹ്
മീങ്കറിയൊക്ക ണ്ടാക്കുമ്പൾക്ക് ദേഷ്യം പിടിക്കു ങ്ങക്ക് ന്താ ന് ചിക്കം വാങ്ങിക്കൂടെ ഞാം പറയ എന്നുത്ങ്ങന ചിക്കനാമ്പം മീനാമ്പ പിന്നെം മട്ക്കാണ്ട് ന്ക്കു ക്കനാമ്പൊ വേഗമ്മക്കൊരു ദിവസ വച്ചാ പിന്നൊരു ദിവസം വക്കുമ മ്മക്കൊരെ ടങ്ങാറാണല്ലോ
ഞാനുതേപോലെ ചിക്കന്ണ്ടെയ്നി അപ്പൊ ന്ന് മീ പൊ മോം പറീംണ്ട് ന്ന് ചിക്കം വാങ്ങിക്കൂടെഅറീണ്ട് ഓൽക്ക് ചിക്കന്
ആഹ് ഓൽക്ക് ചിക്കനായാ മതി ബീഫു അങ്ങനൊന്നും വേണ്ടെ അപ്പഞ്ഞി പ്പ ബിരിയാണി ക്കാണെങ്കിലങ്ങൻതെന്ന മ്മ ചിക്കെൻ ബിരിയാണി മതിയെ ഞാം പറിപോവട്ന്ന് ൻക്കാണെ ചിക്കം ബിരിയാണിഷ്ടേല്ലമ്മ വടെല്ലാര്ക്കും ബീഫ്ബിരിയാണി കിട്ടണം ഞമ്മക്ക് ചിക്കം ബിരിയാണി ഞാൻ പറയും ചിക്കൻ ബിരിയാണിയൊന്നും വെക്കാം പറ്റൂല എപ്പഴൊരുചിക്കനക്കൊണ്ടൊരു കളിയാരിക്കു
ആഹ് തെ.
ഇവര്ക്ക്യത് മതി
അ ആഹ് ന്ന് മീ വന്ന്ണ് കൊറെേ ദിവസായിട്ട് മീൻതിലെ വന്നിട്ടില്ലേനി
ഏഹ് ഞങ്ങക് പിന്നങ്ങാടി പോയിവാങ്ങണം തിലേകൂടെ റോട്ടിലേ കൂടെ പോണത് ഞങ്ങളറിയൂല കാരണം ഞങ്ങള് റോട്ന്ന് കൊർച്ച്ങ്ങോട്ടു ള്ളോട്ടേക്കാണ് ഉള്ളോട്ടേക്ക് അർഞ്ഞാൽ ഒര് രണ്ട് മൂന്ന് വീട്ഏ റോഡ് സൈഡില്ണ്ട് അതിന്റെ ബേക്കോട്ടേങ്ങട്ട് ചെറിയൊരെട വഴിയാണ് അപ്പോ അതോണ്ട് ഞങ്ങൾഅറിയൂല.
ആപ്പോ പിന്നെ അങ്ങാടി പോയിട്ട്ന്നെയാണ് വാങ്ങല് പിന്നെ ഇന്നലെവാങ്ങികൊണ്ടോയ് നോക്കും ഇന്നത്തേക്ള്ളതാണേ ഇന്നലെതെന്നെ രാത്രിവാങ്ങും. കിട്ടുകണെങ്കിൽ അല്ലെങ്കിൽ പിന്നെത് ചിക്കെൻ പോയി വേങ്ങട് വാങ്ങും. അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട്ഒര് കറിയാക്കും ഞാൻപറയാ ഒര്ദിവസം അങ്ങനിംവാണം എന്നുപ്പോ സാധനം കിട്ടുന്ന് പ്രതീക്ഷിച്ച്നിക്കാൻ പറ്റൂല്ലാന്ന്പറിം.
ഹ് ആഹ് അതെ, അതെ
ഉംഹ് ഇടെപിന്നെ... ഒന്നുഇല്ലന്നുണ്ടെങ്കിലും മോനിക്കൊക്കെ തക്കാളികറിയൊക്കെ ഇണ്ടെങ്കിൽ തക്കാളികറിയല്ലത ക്കാളി വരട്ടിയാതൊ ക്കെ ഇണ്ട്ന്ന്ണ്ടെ ങ്കിലൊക്കെ ചോറും തിന്നോന്
തിന്നുല്ലേ?
ഉം വെള്ളൊന്നുല്ലാണ്ട് ന്ന
ജ് അയല അയലവാങ്ങീനി അയല എങ്ങനെയാവോ പ്പൊട്രോളിങ്ങൊ ക്കെ ആയൊണ്ട് കെ ട്ടിക്കണ മീനല്ലേവര്ണെത്.
പക്ഷെ ഇന്ന ഇന്നലെഞങ്ങൾക്ക് ഇവടെഅയലകറി പക്ഷെന്നല്ലേ രെസെണ്ട് കറി കറിവെച്ചിട്ട്ആ കുയപ്പൊന്നില്ല. ഇന്നിപ്പോ മത്തിയാണ്കിട്ടിയത് ഇനിയിപ്പോ എന്താണ് അറിയൂല അതിന്റെപാട് ചായകുടിച്ച് നോക്കിട്ടില്ലഅത് നോക്കിയാലേ അറിയൊള്ളൂ.
ദെവസം വേണല്ലേ എന്നെങ്കിലൊര്
ആഹ് അതെന്നെ മീ ടൊസ്റ്റിൽ ഉണ്ടങ്കിൽ തന്നെ കറിക്കും അങ്ങനൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളു അല്ലെങ്കില് ഉം അല്ലെങ്കി അമ്മക്കുണ്ടാക്കി അമ്മക്കും എന്തോപോലാണ് വേറൊന്നും ഇണ്ടാക്കാനവര്ക്ക് കഴിയും ചെയ്യൂല.
ആഹ് അതെ.
ഉം
ഇൻക്ക് പിന്നെഇവടെ കുട്ട്യാക്കു അങ്ങനെമീനൊന്നുംപറ്റൂല ഇൻക്കും ഇമാക്കും. അഹ് ഞ്ഞുംഇബലുംതിന്നൂല പുതിയാപ്ലിം തിന്നൂലമീനൊന്നും അതിനുംപറ്റൂല. ഞാ ക്കെന്, ബീഫ്
വേണ്ട പക്ഷെഎന്തേലു ഒരു വെള്ളം വാണന്നുണ്ടെങ്കിലെയ്
ആഹ്
വേണം എന്തെങ്കിലൊന്ന് അല്ലെങ്കില് ഒന്നുഉണ്ടാവൂല എന്തോപോലെ ഉണ്ടാവും പിന്നെ ഏഹ് ഓരോടൈമിനും ഇങ്ങനെനമ്മൾ വെവ്വേറെതന്നെ വെച്ചോണ്ട് നിക്കണ്ടേ.
ആഹ് അതെ, അതെ, അതെ
ഊമ്
ഇന്ന് ന്ല്ലെവെയിലലേ മഴൊന്നുല്ല എന്തൊരുചൂട് ഇപ്പരാവിലെതെന്നെ ചൂടാ.
അതെ ഇന്നലെ ന്റമ്മോഇന്നലേ അങ്ങൻതെന്നെയല്ലയ്നോ ഭയങ്കര ചൂടുംതൊക്കെന്നെ യ്നി ഉം ഞാൻപറയാ വേനലിന്റെ അതേഒര് ഇതെന്നെ ഇപ്പൊ മഴയില്ലഒന്നുല്ല.
ഉ ഉം ഇല്ലല്ല. ഇപ്പൊക്കെ ജലദോഷവുംഇതോ തലവേദനിം ഇതൊക്കെയ്നി പ്പോണ് ട്ട് ട്ട്മാറ്ണൊള്ളൂ ശെരിയാവെര്നൊള്ളൂ.
ഉം അത് ഈഒന്നാമത് എന്താണറിയോ വൈകുന്നേരം ആവുപോൾക്കിനുക്കെ ഇടിയും ഒരുവിതൊക്കെവെന്ന് ട്ട് ന്നമ്മൾ ഈഏറ്റവും മഴയ്യാനുള്ളതാണെന്ന് പക്ഷെ വെയിലിന്റെ ആചൂടും പോണില്ല അതോണ്ട് അസുഖങ്ങളും ഇനികൂടും.
ആഹ കൂടുയ് ആ അതെ പൊക്കെ എല്ലാർക്കും ങ്ങട് മാറിട്ടള്ളൂ എന്നാലും ശ ട് മാറില്ല ചൊമീം ആ തലന്റെ കനംഒന്നും ഇപ്പഴും മാറിട്ട് ഇല്ല
ത്തും ഉണ്ടായിനല്ലോ ഈ പനിയും അതുപോലെ വയറ് വേദന
ഒരാൾക്ക് വീട്ടിലണ്ടായ പിന്നെ എല്ലാവർക്കും ആവും ചെയ്യും
ആഹ് ആഹ്
അങ്ങനെയാണ് ഇ മീമ് പൊരിച്ചും വേണം കൊറച്ച് കറിയൊക്കെ വേണം
ഹ് ഹ് ഹ് ഹ് അത് മക്കൾ ന്ന വന് അങ്ങനെ തന്നെ വേണ്ടി വരും ഉം
എവിടെ പിന്നെ പച്ചക്കറി അങ്ങനത്തെ ഒന്നും വെക്കണം ഒറ്റൊന്നും പറ്റൂല നമ്മുക്ക് എനിക്കൊക്കെ പച്ചക്കറി ആയാ മതി എന്ത പച്ചക്കറി എന്തേ കറി വെച്ചക്കാണോ ഞാൻഎല്ലതും കൊട്ടിട്ട് ഒരു ത് കുക്കർല്ട്ട്ക്കാണ്ട് ഇൻക്ക് ഭയര ഇഷ്ട അങ്ങനെ തിന്നാൻ. പക്ഷെ ഇവർക്ക് അതൊന്നും പറ്റൂല. ഇച്ചതിനും പറ്റൂല്ല. ഞാന ഒറ്റയ്ക്കിരുന്ന് തിന്നണം. അയിചാരിച്ചിട്ട് പിന്നെ അയ്മന് പ്പം അങ്ങനെ പോവല്ലേ, ന്നാലെ ടക്കൊക്കെ അങ്ങനിം ആക്കും. ഞാൻ പറയ്, എന്നുത് മൊളകിട്ടത് മാത്രം
ആഹ് അ ആഹ് അതെ മൊ മക്കളൊക്കെ എവ്ടങ്ങട്ട്?
ഇതാ മോന്ണ്ട്. ന്റെ ചെറുത് നീച്ചിട്ടില്ല. ഏഹ് ഒറങ്ങാണ്. പിന്നെ മോന് ഉം എട്ടാം ക്ലാസ്സില.
ഏഹ് ട്യൂഷന് പോവ്ണ്ടോ?
ഏഹ്, യ് ട്യൂഷൻന്ന്ല ഇവിടെ അയ്ന് എട്ടിലേക്ക് ട്യൂഷന് ഇല്ല അങ്ങനെ, ഒൻപതും പത്തുവാള്ളത്.
ആഹ് ആഹ്
ഉം, അതുകൊണ്ട് പിന്നെ ഇവിടേക്ക് പോണം. ഏഹ് ഉം മെയിൻ അങ്ങാടിയിലേക്ക് പോണ. അത് കൊറച്ച് ദൂരാണ്. അപ്പ പിന്നെ, ദൂരായിട്ടല്ല. രണ്ട് മൂന്ന് കിലോമീറ്റർ തന്നെ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യല്ല പക്ഷേ അവ്ടെ പോയി പിന്നെ രാവിലെ പോയി പിന്നെ അവിട്ന്ന് സ്കൂളിലേക്ക് അത് ത്തി അങ്ങട്ടും ഇങ്ങട്ടും എന്നും ബസ്സ് യാത്ര ആവുമ്പളെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് വിചാരിച്ച് പിന്നെ അതിമലേക്ക് നിന്നീല്ല. ഞാൻ ഇങ്ങെ പറഞ്ഞീനി. ഉം, ങ്ങനെ വ്യാ അതോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞീനി നമ്മക്ക് നോക്കണംന്നൊക്കെ. പിന്നെ ഇവിടെ എവിടിം ഇല്ലാത്തതൊണ്ട് പിന്നെ, മ്മളെ തൊട്ടട്ത്തൊന്നും ഇല്ലാത്തതിനോട് പിന്നെ അതിമ്മലേക്കൊന്നും നോക്കിട്ടില്ല. ഞായറാഴ്ച്ചായിട്ട് ഇന്ന്പ്പോ എന്തേലും പ്ലാനിങ് ഇണ്ടോ മക്കളായിട്ട് പൊറത്ത് പോവാനെന്തലും?
പൊറത്ത് പോണംന്ന് ഇബല്ങ്ങനെ പറയിന്ണ്ട്. മ്മക്ക് ബീച്ചൊക്കെ പോയി കാണ്അ അങ്ങനെയൊക്കെ പറയ്ന്ണ്ട്. ഇന്ന് ഞായറാഴ്ച്ചല്ലേ പിന്നെ റ്റേ ബസ്സും ഉണ്ടല്ലോ നമ്മക്ക്.
ആഹ് ആ, ഇങ്ങട്ട് അതിലേക്കൂടെ ഉണ്ടാവാ മതിയാവുംല്ലേ ഞങ്ങൾക്ക് ഇതിലേക്കൂടെ ആദ്യം ഒന്ന് ഇണ്ടായിനി അത് എപ്പഴാണ് അറിയില്ല ഇനി ഇതിലേക്കൂടെ ഇത് വന്ന്ണോ ഇല്ലയോ എന്നുള്ളത് അറിയൂല. അതുകൊണ്ട് ഉം ഇൻക് പ്പൊ അതിനോട് വല്ല്യ കാര്യൊന്നും ഇല്ല. ഞങ്ങൾക്ക് പോകണ്ട സ്ഥലത്ത് ഇപ്പൊന്നും ഇപ്പ ഏകദേശംപ്പ അതില്ല. അതുകൊണ്ട് പിന്നെ ഇന്റെ വീട്ടിലേക്കായാലും പോവാന്
ആഹ്, ഞാൻ പറിം സ്കൂൾ കുട്ടിയക്ക് അങ്ങനെ ആയക്കാണെങ്കില് ഒരു കാര്യം ഇനി അറിം.
ആഹ് അതന്നെ, സ്കൂൾ കുട്ടിയൾക്കൊക്കെ അങ്ങനെ
ഓല് സ്ഥിരം പോണോലല്ലേ ന്നാലും ഈ അഞ്ചായാലും പത്തായാലും കൂട്ടുമ്പളേ ചെലപ്പമ്മളട്ത്ത് ഇര് ഇട്ക്കാതന്നെ ഇണ്ടാവുല്ല ചെലേ ദിവസങ്ങളില്.
ല അതുകൊ നോട്ട് കൊടു താലത്തെ ചില്ലറ കൊണ്ട് നി നേരെ വെണ്ണം ഒരിക്കി കിട്ടും ചെയ്ല്ല. നമ്മളൊക്കെ ഇപ്പ അത് കഴിഞ്ഞ് വന്നതല്ലേ. ആമ്പറ, ഞങ്ങളൊക്കെ പോകുമ്പല്ലേ ഒരു രൂപേനിട്ടോ. പിന്നെ അത് രണ്ട് രൂപായി. അപ്പൊ ഈ ഒരു ആ ഒരു രൂ ഇപ്പ നമ്മള് ഇപ്പൊ രണ്ട് രൂപ കൊടുത്തിട്ട ഒരു ഒരു രൂപ ഇങ്ങട്ട് തരും. ഒര് ആ പോക്കറ്റിലേക്കാണ്ട്ട്ത്ത്ടും. എത്രാന്ന് നോക്കുൽ ചെയ്യൂല്ല. ഞാ ഇട്ത്ത്ടും. നമ്മളിത് ഇപ്പൊ ചോദിക്കാനും പറ്റൂല. ഇന്നാലറ്റ കണ്ടറിഞ്ഞ് തരും ചെയ്യൂല.
അതാള്ളേ, ഇവനൊക്കെ ഇതേപോലെ അങ്ങട്ട് പത്തും ഇങ്ങട്ട് പത്തും ഇരുപത് രൂപ മാണം അപ്പൊ ഞാൻ കണക്കാക്കി കൊട്ക്കല്‌ല്ല. കാരണം ചെലോല് പത്ത് കൊടുത്ത പത്തിണി ഇടും പിന്നെ ബാക്കിയരൂല.
ആഹ് അതെ
അപ്പൊ കണക്കാക്കി കൊടുക്കല്‌ല്ല. കൊടുത്താ പിന്നെ ഇങ്ങട്ട് പോരണങ്കി മക്കള് കുടുങ്ങല്ലേ.
കുടുങ്ങും. അതന്നെണ് പ്രശ് നമ്മള് വിചാരിക്കും അ ടീച്ചേഴ്സവിടുന്ന്ങ്ങനെ പറിം സ്കൂളിലേക്ക അങ്ങനെ കൊടുത്ത്‌വിടരുത് ഇൻങ്ങോ ഇങ്ങനെ കൊടുത്ത് വിടരുത്‌ന്ന് ക്ഷത്‌ ഞമ്മക്കേ അറിയുള്ളു എന്തുകൊണ്ടാണ്ന്നുള്ളത്. അത് ഞാന എപ്പഴും ഇങ്ങന പറയും, ഇന്നട്ട് ചെല അമ്മളി ങ്ങനെ എവടക്കൽ പോകുമ്പോളൊക്കെണല്ലേ ഈ മക്കള ഇങ്ങനെ ബസ്റി അതൊക്കെ കാണാം അപ്പൊ വിചാരിക്കും നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് വന്നതണ് പക്ഷെ എപ്പോഴും അത് കാണുമ്പോ അതൊര് എടങ്ങാറാണ് നമ്മ ബസ്സിന് ഇങ്ങനെ കാത്തിക്കണത് കാണുമ്പോളും അതിലിങ്ങനെ ഉം പോകുന്നതൊക്കെ ഇങ്ങനെ കാണുമ്പോ
ആഹ് ചെലത് ഓല് കയറ്റിയാലും നിർത്താതെ പോണ ബസ്സ്‌
ആന്ന് ഇപ്പല്ല കാലത്തെന്നെ ന്യൂസ് കണ്ടീല്ലേ ഒരു കുട്ടി നെ കയറ്റാന്നിട്ട് ആ കുട്ടി കുട്ടി പറയുന്നത്
ആഹ് അതെ അതെ അതെ ഇവനെന്നെ ഒരിസം ഇതേ പോലെ ഇബ്ടുന്നു പോയിട്ട് എന്താ ബസ് കൈ ഓല് കയ്യട്ടിട്ട് നിർത്തിയില്ല ബസ് ഫുള്ളാണ് പറഞ്ഞ് എന്നട്ട് പിന്നെ പിറ്റത്തെ ബസ്സിന് ചെന്നപ്പോത്തിന് സ്കൂൾക്ക് നേരെ വൈകിന് നേരെ വൈകിന്നെ പ് പ്രിൻസിപ്പൽ ഇണ്ട് വിളിച്ചണ് ഇങ്ങനെ നേരെ വൈകീ അപ്പൊ ഞാൻ പറഞ്ഞു ഇബടെന്ന് നെ പൊന്നിന് പക്ഷെ ബസ് കിട്ടിയിട്ടുണ്ടാവൂല പറഞ്ഞ് ഞാന് എന്നായിക്കോട്ടെ പിന്നെ എന്താ പിന്നെ വിളിക്കാട്ടോ
ഗോൾഡ് മറ്റേയി
ഓയി